ഹലോ ആഹ് പറ നിന്റെ അനക്കൊന്ന ഇല്ലായിര്ന്നല്ലോ?
ഓ ഞാൻ ചെറിയെബിസി ആയിര്ന്നെടി അതാടി നിന്നെ വിളിക്കാഞ്. ഓഹ് അമ്മയാണെങ്കി പുതിയൊരു കടയിട്ന്ന് ഞാൻ പറഞ്ഞില്ലായിര്ന്നൊ തയ്യലിന്റെ.
അതൊക്ക ആയോ?
ആഹ് കട ആയതേഒള്ളു വേറൊന്നും ആയ്ട്ടില്ല. രണ്ട് സ്റ്റാഫുകളെ തയ്യലിന് കിട്ടിട്ടുണ്ട് ഇതിപ്പോ അമ്മ ഉദ്ദേശിക്കു ഇന്നേ ഇതങ്ങോട്ട് ആയിട്ടാ ഡ്രെസ്സ്. തുണിക്കടെം ഇതും കൂടൊയിട്ടാ രണ്ട് ഒര് ഷോപ്പിന് രണ്ട് തട്ടായ്ട്ടാ മേളിലും താഴായിട്ടാ.
ഏഹ് എവിടൊ വീടിനെട്ത്താണോ അതോ ദൂരെയാണോ?
അല്ലെടാ ഇവിടാ നമ്മുടെ ടൗണിലാ കൊർച് പോണം.
ഓഹ്, ഓഹ്
അങ്ങെനെ ഇതുവെരെ അഡ്വാൻസ് കൊടുത്തു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്റീരിയെർ വർക്കും കാര്യങ്ങളും നടക്കുന്നതേ ഒള്ളൂ അവിടെ പ്ലെയിൻ ആയിട്ടൊര് ഇതാ ന്നം നമ്മളെല്ലാം ചെയ്യെണം.
ഓഹോ എന്ന് ഒന്നും ആയിട്ടില്ലല്ലേ നീ ഇങ്ങെനെ പർഞ്ഞെന്നെ ഒളളു
ഇല്ലാ ഇതായി നമ്മെക്ക് വാടക ഇതെട്ത്ത് കട എടുത്തു. വർക്ക് നടക്കുവാ. പക്ഷെ നേര്ത്തെ അങ്ങെനൊക്കെ ഇതൊരു തുണിക്കട നടന്നെണെങ്കിൽ നമുക്ക് അത്രം പാടു വർത്തില്ല അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണും. ആഹ് ഇത് വേറെ എന്തോ അങ്ങാട് ചെയ്തൊണ്ടിര്ന്നതാട്ടോ അത് നമ്മക്ക് അതിന്റെ ഇതായ ഇതുണ്ട് എല്ലാം ചെയ്യണം ഓഹ് ആവശോന്ന് പർഞ്ഞാല് ന്നമ്മെള് ആകെ ഞങ്ങള് ബജ്ജ് റ്റ് ഇട്ടെത് ഒര് ലെക്ഷം രൂപയ ഇതൊന്നും ഇപ്പ ഒന്നും ന്നിക്കത്തില്ല രണ്ടിലും ന്നിക്കത്തില്ല അഞ്ച് ക്ക ഇപ്പൊ നിക്കോ ന്നെഞ്ഞെ കണ്ടറിയെണം ഇരുവെത് അഡ്വാൻസൊ ആഹ് അറുവത് ആഹ് ഭയങ്കര ഇതാ നമുക്ക് അഡ്വാൻസ് അമ്പതിൽ കൊറയാതെ കൊടുക്കണോന്ന് പറഞ്ഞേ എന്റെല് അറുവത് കൊടുത്ത് പക്ഷെ വാടക കൊറക്കാക്കട്ടില്ല കാരണച്ചാ നമ്മുക്ക് ആ ഇത് വേണ്ടെങ്കി പോലും നമ്മളത് കൊടുത്തേ പറ്റത്തൊള്ളൂ അതെന്നച്ചാ ആഹ് അത് വേറെ സപ്പ്റേറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല
ഉം
അത് കൊണ്ടാണ് തയ്യല് മാറ്റിക്കണം തയ്യല് മാത്രം വെച്ചോണ്ടിര്ന്ന് കഴിഞ്ഞാ കുത്തോളം എട്ത്ത് പോവത്തെ ഒള്ളു
ഒ ഓ അമ്മേ അമ്മ തയ്ച്ച തുണികളാണോ അതോ റെഡിമെയ്ഡോ
റെഡിമെയഡ് ആക്ക അമ്മ ആഹ് ആകപാടെ ഇവിടെ തയ്യൽന് നിക്കാൻ വെയ്യാത്തേന്റെ എല്ലാ കടയിലോട്ട് മാറ്റുന്നത്
ഇന്നാലും വീട്ടിലിപ്പ പ്രശ്നം മാറുവല്ലോ
വീട്ടി സ്പേസ് ഉണ്ടാവും വീട്ടില് സ്പേസ് ഉണ്ടാവും പക്ഷെ സാമ്പത്തികം നന്നായിട്ട് ചുരുങ്ങും ഇപ്പം കാരണം വെച്ചഴിഞ്ഞാ ഒരു രൂപാന്ന് വെച്ചഴ്ഞ്ഞാ എങ്ങനെ തപ്പിപ്പറ്ക്കി എടുത്താലും പ ഒരു രണ്ടു ലക്ഷം രൂപയ്ക്കകത്ത് എങ്ങാണും കിട്ടിയാലും ബാക്കി നമ്മുടെകയ്യിന്ന് പോവും കാരണം അതില്ല ഒന്നാമതില്ല ഇനി എവിടെന്നെ ങ്കിലും കടം മേടിക്ക്യോ അല്ലെങ്കിൽ സ്വർണം ഗോൾഡ് കൊണ്ട് വെച്ചാലോ ഒക്കെ പറ്റും
അത് എന്താലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ആവിശ് റെഡിയാവോയ്
ആണ് പക്ഷെ കൊടുക്കുന്നോണ്ട് ഞങ്ങക്ക് ആർക്കും വെക്കുന്നോണ്ടൊന്നും ഒരു പ്രശ്നല്ല ഞങ്ങള് എ എന്തോ ക്കെ ഇത് വെച്ച്‌ട്ടുണ്ട് നമ്മള്പ്പം വണ്ടി എടുക്കാനായാലും എന്തിനായാലും നമ്മള് ഇതൊക്കെ വെച്ചിട്ടാ യെടുക്കുന്നേ പക്ഷെ തിരിചെടുക്കേം ചെയ്യും പക്ഷെ ഇത് പിന്നെ ഇങ്ങനെരു ന്നായെന്റെ പേരിൽ നമ്മളൊരുപാട് റെന്റ് കൂടുതലാ പിന്നെ ജോലിക്കാര് കൂടുതല് വേണം ഇന്നാലൊരുസം ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മക്ക് അങ്ങോട്ട് എറക്കി കളിക്കാൻ ക്യാഷ്ല്ല. ആവശ്യം കൂടുതല് സാധനങ്ങളൊക്കെ എറക്കിയിട്ടെങ്കിലേ നമുക്ക് വര ഇത് പിടിക്കാൻ പറ്റത്തൊള്ളൂ.
എന്തായാലും ഇത്ര മേളിൽ ഇപ്പോ ഒരു രണ്ട് സ്റ്റാഫ് വേണോന്ന് വെച്ചോ താഴെ ഒരു രണ്ട് സ്റ്റാഫ് അതും പരിചയള്ളോവര് വേണം രണ്ടെങ്കിലും വേണം മിനിമം
പോരാ കാരണം ജെൻസിന്റെയും ലേഡീസിന്റെ എല്ലാം ഉണ്ട്
പിച്ചർ എല്ലാം ഉണ്ടല്ലോ പിന്നെ മേളില് ഉം ഇപ്പോ ഒരു ഒരാൾക്ക് പതിനയ്യായിരം വെച്ച് ആയ തന്നെ മുപ്പതിനായിരം കടേടെ റെന്റ് ഇരുപതിനായിരം അപ്പ തന്നെ അമ്പതിനായിരം പിന്നെ സ്റ്റോക്ക് എടുക്കുന്നത് ക്രെഡിറ്റിനാണെന്ന് വെക്കാം
അയ്യോ ഒന്നും പറയാൻ പറ്റത്തില്ല അതായത് നമ്മളന്നെ ആദ്യം അന്വേഷിച്ച് നട ക്കണ്ടേ ആ ന്നാ അവര് വിശ്വാസൊന്നും ഇല്ലാതൊന്നും തെര ത്തൊന്നില്ല
പിന്നെ ഇത് താഴത്തെ സ്റ്റാഫിന് എത്ര എണ്ണാന്നോ അതിന് എങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷം ലക്ഷം രൂപ മാസം ചെലവുണ്ട്
മാസം ചെലവ് പിന്നെ സാനം എടുക്കുന്നേന് വേറെ പൈ
ആഹ് ഷെപ്പാ അതും കൂടി ഒക്കെ കൂട്ടി ഞാൻ പറയുന്നേക്ക് ഒരു മൂ അപ്പൊ ന്നാ അതി കൂടുതലാവും ഒന്നി കൂടുതലാവും പക്ഷെ അങ്ങനെ ആണെങ്കില് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയെങ്കിലും ആവും കടേലൊരു മാസം കച്ചോടം നടക്കണം
എനിക്ക് തോ ഇ ഇങ്ങനെ പോയാ ഒര് ഒന്നര ലക്ഷം രൂപ സാ എല്ലാം കൂടെ വേണം ചെലവ് എങ്ങനെ പോയാലും ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും മാസം ഒരു കച്ചോടം വേണം എങ്ങനെ രണ്ട് ലക്
വെയ്ക്കും രണ്ട് ലക്ഷം രൂപ വേണോ ങ്കില് ആ ആ ഒരു കടയില് ദെവസൊങ്കിലും ഒര് അയ്യായിരം ഏഴായിരം രൂപ അടുപ്പിച്ച് കച്ചവടം നടക്കണം
അത് പക്ഷെ അത് ചെലപ്പം നടക്കും കാരണം വച്ച തയ്യല് തയ്യല് മുഖ്യ യേൻ്റെ പേരില് അത് നടക്കും എന്തായാലും എങ്ങനെ പോയാലും ഒരു പത്ത് കൊറച്ചങ്ങ് ഡ്രസ്സൊക്കെ വി റ്റ് പോവായിരിയ്ക്കുംന്ന് വെച്ചോ പക്ഷെ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കരുത് എല്ലാ ദിവസും സും എല്ലാരും വന്ന് ഡ്രസ്സ് എടുക്കേം തയ്ക്കും ചെയ്യോ ആഹ് പിന്നെ ആഹ് കൊ ഓണം ഓക്കെ ആവുമ്പം നമുക്കെന്നെ മെസേജ് കാണും
തുണി എറക്കണം പിന്നെ മോഡൽസ് വേണം പിന്നെ അവടെ തയ്യക്കാര് വേണം
ആഹ് മെഷീൻ വേടിക്കണം മെഷീൻ വേടിക്കാനായിട്ടാ ഞങ്ങള് വിചാരി ഒരു കട എടുക്കുക ഒര് ഒര് സ്റ്റാഫ് ഒരു സ്റ്റാഫിനേം കൂടെ നിർത്തുക ഒരു തയ്യൽ മിഷനും കൂടെ എടുക്ക പത്ത് രൂപ അത് അത് നിസ്സാരം പത്ത് രൂപ കൂടിപ്പോയാ പത്ത് ഇപതിനായിരം രൂപയ്ക്കകത്ത് നി തീരുന്ന കണക്കെ ഉള്ളത് ഈ ഇരുപതിനായിരം രൂപയ്ക്കകത്ത് അവരുടെ ഇതും എല്ലാം കൂടെ പിന്നെ തയ്യൽ മെഷീനും കൂടെ വരുമ്പോ എങ്ങനെയാലും ഒ ഒരൊന്നൊന്നര ഒരു ലക്ഷം നമ്മൾ ഒരു ലക്ഷം കാരണം വെച്ചതെന്നെ കടയുടെ വാടക റെന്റ് അഡ്വാൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മള് ഫസ്റ്റ് ഒരു മാസത്തെ കണക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്
ഉം ഉം
ഇതിപ്പം ഒന്നുവല്ല ആ ഒന്നല്ല രണ്ടു ലക്ഷം രൂപയാണ് മാസം വരുമാനം ഇനി അവിടെ വേണം പിന്നെ ബില്ലിങ്ങിനും കാര്യങ്ങക്കൊക്കെ പിന്നെ എനിക്ക് സമയം ഉള്ളപ്പം പോവാ
അത് നീ ഇപ്പം നമ്മുടെ എന്തായാലും ഒരു അഞ്ചാറ് മാസം എടുക്കത്തില്ലേ ഓപ്പൺ ആവാൻ
ഒപ്പൺ ആവാൻ എടുക്കണം അയ്ന് മുന്നേയ് എങ്ങനെങ്കിലും എത്രെം പെട്ടെന്ന് കാരണം പൈസ ഇട്ട് കഴിഞ്ഞ് ഇപ്പം നമ്മള് ഗോൾഡൊ ലോൺ വെച്ച് കഴിഞ്ഞാല് എത്രെം പെട്ടെന്ന് തിരിച്ചെടുക്കണമെങ്കി എത്രെം പെട്ടെന്ന് നമു
അല്ല ഇൻക്കെ ഇൻയ്ക്കിപ്പം ഒരഞ്ചാറു മാസം ആവുമ്പഴ്‌ത്തിന് നമ്മുടെ കോഴ്സിന്റെ കാര്യ ത്തിന് ഒരു തീരുമാനാവും അപ്പഴത്തേന് നിനക്ക് വേണോങ്കില ഇതൊന്ന് ക്ലച്ച് പിടിക്കുന്നരം വരെ മിൻസ് നീ വേറൊന്നിനും പോണ്ട കടേ നി യ്ക്കണംന്നില്ല പക്ഷെ ഈ അമ്മയ്ക്ക് ഒന്നൊരു സപ്പോർട്ടായിട്ട് അമ്മയ്ക്ക് മേളിലും താഴേം കൂടി ഓടി നട ക്കാൻ പറ്റത്തില്ല നിനക്കപ്പം നിന്നെക്കൊണ്ട് പറ്റുന്നത് തയ്യലൊന്നും പറ്റത്തില്ല അപ്പീ ബില്ലിങ്ങിന് നും താഴത്തെ കാര്യങ്ങള് നോക്കാനും നിനക്ക് പറ്റിക്കഴിഞ്ഞ അമ്മയ്ക്ക് അതൊരാശ്വാസാവും
ആന്ന് പിന്നെ എനിയ്ക്ക് എപ്പഴും നിയ്ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ചേട്ടനാണെങ്കി അവനും ജോലിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ അച്ഛനെങ്ങാണ് രാത്രിയിലെങ്ങാണ് അച്ഛനെങ്ങാണ് നിക്ക്യും അത് പിന്നെ ഓക്കെ രാത്രി പിന്നെ അച്ഛൻ വന്നിട്ട് നിക്ക്യുന്നത് ച്ചോ പക്ഷെ നമ്മുക്ക് എപ്പഴും പിന്നെങ്ങനെ ഇപ്പം ഞാനെന്ന് പറഞ്ഞ ഒരാളെ കുറയ്ക്കാൻ പറ്റത്തില്ല ഒരിയ്ക്കലും പിന്നെ ആ ഒരു കേപ്പിങ്ങില് പിന്നെ എപ്പഴെങ്കിലും ചെല്ലാ അത്രേ ഒക്കൂ
എന്നാലും ഇതൊന്ന് ക്ലച്ച് പിടിയ്ക്കുന്നടം വരെ എന്ന് വെച്ചാ ആയിക്കഴിഞ്ഞാ പിന്നെ ഒരാളെ വേണമെങ്കി നമുക്ക് നിർത്താം കൊറച്ച് കച്ചവടം പിടിച്ചു കഴിഞ്ഞാ നല്ല സാധനങ്ങൾ തേടി ആൾ ക്കാര് വരും എന്നത് കൊഴപ്പൊല്ല നമുക്കൊക്കെ ഇപ്പം ഞങ്ങടെ വീട്ട്ന്ന് കിട്ടുന്നതിനാണെങ്കിപ്പോലും എത്ര കിലോമീറ്റർ എടു നല്ല തയ്യക്കാരില്ല ഇല്ലെന്ന് തന്നെ പറയാം
തയ്യലോക്കെയാ നമ്മള് ശരിക്കും തയ്യല് മാത്രമാണ് ഫോക്കസ് ചെയ്തത് പക്ഷെ ഈ കട ഇങ്ങനെ വേറൊരു ഒരുപാട് ഞങ്ങള് നോക്കി ആദ്യമേ ഞങ്ങൾക്ക് ചെന്നപ്പം ഈ കടയാ ഞങ്ങൾ കണ്ടേ പക്ഷെ ഇങ്ങനെയാന്ന് അറിഞ്ഞതോണ്ട് ഞങ്ങളത് വിട്ടതാ പിന്നെ ടൗണിൽ ചെന്നിട്ട് ഒരു കട പോലും ഒഴിവില്ല എല്ലാത്തിനകത്തും ഫുള്ളാ പിന്നെ നമ്മളെന്താട്ടാ ആ പിന്നെന്ന് വെച്ചാല് കൊമ്പത്ത് ഇപ്പം നമ്മക്ക് താഴെ കിട്ടുന്നേ നല്ലത് മേളിത്തെ ഒരു നെല മാത്രം കിട്ട്യോണ്ടൊന്നും ഈ ചെലപ്പഴെ വണ്ടി ഒന്നും ഒതുക്കാനൊക്കെ സ്പേസ് ഒക്ക വേണം ആൾക്കാരികൊക്കെ തുണിയെടു എല്ലാം കൂടി നമ്മൾ നോയെങ്കിലേ നമ്മക്ക് എടുക്കാൻ ഒക്കത്തൊള്ളൂ എടുക്കാനൊക്കെത്തൊള്ളൂ പിന്നെ അവസാനം കറങ്ങിതിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു ഇവ്ടെ തയ്യല് മാത്രം കൊണ്ടിരുന്നയ്ഞ്ഞാ കുത്തുപാള എടുത്തു പോകത്തേ ഉള്ളൂ അതിന്റെ പേരില് നമ്മള് വേറൊരു സാധനം കൂടി തൊടങ്ങിയെങ്കില് ഇതിപ്പോ ലെവലാവത്തോന്ന് വെച്ചാ ഇപ്പൊ തയ്യലുവായിട്ട് ബന്ധപ്പെട്ട തുണിയല്ലേ അന്നേരം ചെലപ്പോ ഈ ബ്ലൗസോ കാര്യങ്ങളോക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കി അവിടെന്ന് പിന്നെ ചിലപ്പോ അവര് തയ്യലുണ്ടെന്ന് പറഞ്ഞാ ചിലപ്പോ അവര് തന്നെ തരും നമ്മള് രണ്ട് മണിക്കൂനുള്ളില് തയ്ച്ച കൊടുക്കണം നമ്മുക്ക് അന്നേരം തന്നെ ക്യാഷ് കിട്ടും
ടൂർണമെൻസ് ആ സംഭവില്ലേ
ആ നമുക്ക് ഇതിപ്പോ അതോന്നും ഇപ്പോ ആദ്യമേ വെക്കാനോക്കത്തില്ല ഇത്
അല്ല അങ്ങനെയൊക്കെ ആണെങ്കില് അതൊക്കെ ഒരു കച്ചവടം നടക്കുന്ന ട്രിക്കാ എന്ന് വെച്ചാ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പം ഒരു ഡ്രസ് എടുക്കാൻ പോകുമ്പോ അതിന് ചേർന്ന ഓർണമെന്റ്സ് കണ്ട് കഴിഞ്ഞാ എടുക്കും ക്കുവല്ലോ വല്ല ഫംഗ്ഷന് വേണ്ടിയൊക്കെ
പക്ഷെ നമ്മള് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മള് താഴെ ആകെ രണ്ടുപേരെ നമ്മൾ ചെയ്യ നിർ ർത്താൻ ഉദ്ദേശിക്കുന്നൊള്ളൂ ഇതൊക്കെ വരുമ്പോ ആ ആണാണ് പിന്നെ ണ്ടെങ്കി ഒര് ഒരാണിനെയും കൂടി നിർത്തണം
അത് മാത്രല്ല പിന്നെ നീ പറഞ്ഞില്ലേ ഈ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് രണ്ട് പേരെയും എക്സ്പീരിയൻസ് ഇല്ലാത്ത പതിനായിരം രൂപയ്ക്ക് വരത്തില്ലേ അങ്ങനെയുള്ള പുള്ളാരെ നിർത്തണം
ആർക്കറിയാ ഇത് ഇപ്പഴ്ത്തെ സാ നമ്മൾ ആവശ്യത്തിന് തപ്പിക്കഴിഞ്ഞാ ഒരു മനുഷ്യരെ കിട്ടത്തില്ലാ അതിനിപ്പഴേ ഇപ്പഴേ തപ്പുവാ അങ്ങനെ തപ്പിയെപ്പെഴാ തയ്യലിന് രണ്ടുപേരെ ഫിക്സാ
ആഹ്
ആഹ് അവര് ഒക്കെയാന്ന് പറഞ്ഞു ഇനിയിപ്പോ താഴെ നിർത്താനായിട്ട് നമ്മൾ അന്വേഷി ഇങ്ങനെ ഇങ്ങനെ അന്വോഷിച്ച് നടന്ന് കഴിഞ്ഞാ ഡിമാൻ്റ് കൂട്ടും അവര്
ഓഹ്
ന ഇപ്പൊ അല്ലാതെ ഇപ്പൊ ഒരു കട തൊറന്നിട്ട് ജോലിക്ക് ആളെ വേണോന്ന് ചോദിച്ചു വരുമ്പോ നമ്മക്ക് ഓ ഇത് താത്തി പിടിക്കാ രണ്ടു പേർക്കൂടെ ഒള്ളെ മാന്യമായിട്ട് പക്ഷെ ഇവർ ഒറ്റയടിക്കിങ്ങനെ കേറ്റുവാ അതല്ലിയോ
നമ്മടെ ആവി നമ്മളാവിശ്യം ക്കാരെന്ന് അറിയുമ്പഴ്ത്തേന് ഡിമാൻഡ് പോവും
ഡിമാൻ്റ് കൂടുവോന്നോ ഓഹ് എനിക്കൊന്നും ആലോചിച്ചിട്ട് വയ്യാ പിന്നെ എന്തായാലും തൊടങ്ങുവാ ദൈവത്തിന്റെ കൈയ്യില് കാരണവശാൽ നമ്മക്ക് ഒരുപാട് നാളൊന്നും ഇങ്ങനെ ഗോൾഡൊന്നും വെക്കാ പണയത്തിന് വെക്കാ ഒക്കത്തില്ലാ ആ പലിശയൊക്കെ നമ്മള് വെറുതെ പോവാ എങ്ങനെ പോയാലും ഒരു ഞാൻ പറഞ്ഞ ഒരു രണ്ടു ലക്ഷം രൂപയ്ക്കകത്തേ കിട്ടൂ പിന്നെ എവിടുന്നെങ്കിലും ഒരു ഒരു ലക്ഷം രൂപ എങ്ങാണം നമ്മള് കടം വേടിച്ചാ പോലും പിന്നെ പിന്നേം വേണം രണ്ടു ലക്ഷം രണ്ടു ലക്ഷം രൂപയൊക്കെ ഇപ്പൊ ഗോൾഡ് പണയം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഇത് വെരും
ഇപ്പ ഗോൾഡിന് ന
അല്ലാ എന്നാലും അയിന് പലിശ കേറും നമ്മള് വെറുതെ അത് ത് അത് നമ് നമ്മടെ കയ്യിലിരിക്കെണ്ടെ പൈസയാ നമ്മള് വെറുതെ അത് കൊണ്ട് പലിശയ്ക്ക് കൊടുക്കുവാ അതൊക്കെ ആലോയിക്കുമ്പോ വയ്യാ ഏന്തെങ്കിലും ഒക്കെ
ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായോം ചെയ്യും നീ വെഷമിക്കെണ്ടാ ഞാനിപ്പം ഇവിടെക്കെയൊള്ള എന്റെ റിലേ റ്റീവ്സിനോടൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ സാധനം എടുക്കെയും
നീ എന്തായാലും അങ്ങോട്ട് ട്ടെറങ്ങ് കേട്ടോ ഞാൻ അവിടെ കാണും ഇനിയിപ്പം ഉം അവിടെ ഇത് നടക്കുന്ന കാരണെ ആഹ് പിന്നെ ഇതടുപ്പിച്ച് ഞാൻ പറയാം ഏഹ് ഉൽഘാടനം എന്നാന്നൊക്കെ അതൊക്കെ ഇപ്പം എനി മൂന്നാലഞ്ചു മാസം പിടിക്കും എന്തായാലും.
ഉം എന്തായാലും നീ എന്നെ വിളിച്ചാ മതി
ആഹ് നീ അങ്ങോട്ട് എറങ്ങ് കേട്ടോ ആഹ് ശെരി